ഹ ഹലോ
ആഹ് ഹലോ
ഹലോ അതെ സുഖണേ നിങ്ങൾക്കോ
ആഹ് നമ്മക്ക് സുഖവാ എന്തണ്ട് വിശേഷം ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആഹ് കേൾ കേണ്ട് കേൾക്കുന്നുണ്ട് ആഹ് ഞാൻ പറയന്നേ നിങ്ങക്ക് കേക്കാൻ പറ്റുന്നില്ലേ ആഹ് ഫുഡൊക്കെ കഴിച്ച ആഹ് ഫുഡക്കെ കഴിച്ചു ആഹ് കഴിച്ചു കഴിച്ചു ഞങ്ങൾ നേ ത്തെ കഴിക്കും ഏഴുമണി ഏഴരക ആവ്മ്പഴേ കഴിക്കും
ഏഹ് ഏഴ മണിയുമ്പോത്തന് കഴിക്കും
ഏഴരയാകുമ്പോ കൂടിപ്പോയി ഏഴരയാകുമ്പോം കഴിച്ചിരിക്കും
ഏഹ് ആന്താ എന്നും ശീലായോ നേരത്തെ കഴച്ച
ആഹ് രാത്രിയിലെ ഫുഡ് നേരത്തെേ കഴിക്കണന്നല്ലേ പറയത് നല്ല നമ്മള ആഹ് ആഹ് എന്നിട്ട് നമ്മള് ഒരു പത്ത്മണിയൊക്കെ ആവുമ്പോ എന്നും ഉറങ്ങണ്ടോ
ആഹ് പത്തുമണിയാവുമ്പോഴോ പ്പട്ടൈമായല്ലോ
ആഹ് പത്തുമണിയൊക്കെ ആവുമ്പോ നമ്മള് ആഹ് മക്കളുണ്ട് മക്കള ഒക്കെണ്ട് മക്കള് പഠിക്കുന്ന നിങ്ങള് സ്കൂളിൽ പഠിക്കുന്ന ഒരാള് കോളേജിൽ പഠിക്കുന്നു
ഏഹ് അപ്പൊ ഞങ്ങള് ഞാനും കോളേജ് പഠിക്കാണ്
ആണ എന്താ ഇത് കൊള അല്ല എന്ത് കൊ
ഞ ആഹ് ഡിഗ്രി ബി എ എക്കണോമിക്സ്
ആണ ഫസ്റ്റ് ഇയറ
അല്ല എന്റെയൊക്കെ ഇപ്പ അതാ തേടിയറ്
ആഹ് ആഹ് ആഹ് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് പി ജിക്ക ക്ക്വാനാണോ
ഇങ്ങള മകനോ എന്തലും പസവാൻ നോക്കിട്ടേ വീട്ടക്കിനോ ഡിഗ ഡിഗ്രി പാസ് ആയിട്ടേ ഡിഗ്രി പാസ്സായിട്ട് എന്തേലൊക്കെ എടുക്കാചിട്ടേ
അ ഓഹ്
ഉം
ഡിഗ്രി പാസ്സ ആയിട്ട് വേറെ എന്തെലും ജോലി നോക്കാന്നല്ലേ
ഹലോ കേൾ
ഹലോ കലോ ഹലോ കേൾക്കില്ലേ ആ പി എസ് സപ്പി ആഹ് പി എസ് സി ആഹ് പി എസ് സി എഴ്തണം പിന്നാ
നോ നോക്കുന്നുണ്ട്
ആഹ് ഹാഹ്
പിന്നെ ഇപ്പ വീട്ടിലിപ്പ എല്ലാരും ഇല്ലേ
ഉം ഉണ്ട് ഉണ്ട് മക്കളുണ്ട് മോൻ ഹോസ്റ്റൽലാണ്
ഏഹ് പഠിക്ക്ണോനാ
മോളെയൊള്ളു
ആഹ് പഠിക്കുന്നത് ദൂരെയാണ് കോളേജ് ദൂരെയാണ് അത് ആഹ് ദൂരെയാ ഹോസ്റ്റല് അല്ല കോളേജ് ദൂരെയാണ്ടാ ഹോസ്റ്റൽ കോളേജിന്റെ തന്നെ ഹോസ്റ്റലേയ്ക്കുവാ നിങ്ങള് ഡെയിലി പോയി വരുവാണോ കോളേജിൽ പോയി വര്
അതെ കോളേജ് ഇവിടെ പയ്നഞ്ച് കിലോമീറ്റർ അടുത്തന്നേണ് ഇപ്പൊല്ല് പോക്ക് വരവാണ്
ആഹ് അന്നേരം ട്ടു വീലർലോ ബസ്സിലോ ഒക്കെ പോവാല്ലേ പത്നഞ്ച് കിലോമീറ്റർ ആവുമ്പോ
വണ്ടിണ്ട് അപ്പൊ ടൂവീലർലാണ് പോവലങ്ങട്ട്
ആഹ് ആഹ് ഹാഹ് പിന്നെ വേറെ എന്താന്ന് വീട്ട് പിന്നെ വേറെ ആരെക്കെണ്ട് ഉമ്മാ
ആഹ് വീട്ടത് ഉമ്മിം ആഹ് ഉമ്മിം ഉപ്പിം രണ്ട അനിയന്മാര്
ആഹ് നിങ്ങള് മൂന്ന് മൂന്ന് പേരാണല്ലേ മൂന്ന് മക്കളാണല്ലേ
ആഹ് മൂന്ന് ആൺമക്കളാ
അവൂ അപ്പ ചെറുപ്പത്തില് ഈ മൂന്ന് പേരൂടെ തല്ലൂടിക്കുവായ്ര്ന്നോ
ഓഹ് അതൊക് പണ്ട് ഇപ്പല്ല്യാ ഇപ്പം വൽതായിലേ
ആഹ് എന്റെ മക്കള് വലുതായാലും ഇപ്പഴും തല്ല് പിടിക്കും ആഹ് രണ്ട് അണ്ട് രണ്ട് പേര് മോനും മോളും ആണ് ആഹ് ആഹ് അവരിപ്പഴും തല്ല് പിടിക്കുമോ പിന്നെ ബിസിനസാണ് ഉം ബാപ്പ എന്താ ജോലെയ്യ്ന്ന്
അതെ വാപ്പത്‌ ഗൾഫിലാ
ആണല്ലേ ഉമ്മയാണ് വീട്ടിലുള്ളത് അല്ലേ
ആഹ് അമ്മ വീട്ടിലുള്ള്
ഓഹ് ആഹ് ആഹ് ഹ് പിന്നെ വേറെന്തൊക്കെയ യാത്രയൊക്കെ പിന്നെ യാത്രയൊക്കെ പോറുണ്ടോ
വയനാട് പോയിന്ന്
ആഹ് ആഹ് ഹാ നിങ്ങക്ക് അവിട്ന്ന് അട്ത്തല്ലേ വയനാട് പോവാൻല്ലേ
കയ്ഞ്ഞ വീക്ക്ല് വയനാട് പോയിട്ട് വല്ല കാര്യ ഇല്ല ഇപ്പറ്റ് ഓഹ് പോയന്നെയ് ബ്ലോക്കില് പെട്ടിട്ട് ആകെ മഴ നല്ല മഴ ഉണ്ടായിന്. അപ്പോ ചോരത്തിന്റെ അവിടെ യൊക്കെ നല്ല ബ്ലോക്കെനും.
ആ, ഓ വയനാട് ചുരം ഉം.
രണ്ട് മണിക്കൂറോളം.
അ, ഓ ഓ ചുരത്തിലായിപ്പോയി ല്ലേ.
ഉം. നല്ല തണുപ്പേനും. നല്ല മഴണ്ടായത് കൊണ്ടേ.
ആഹാ, വയനാട് പൊതുവെ തണുപ്പ് അല്ലെ?
അതെ പൊതുവേ ത തണുപ്പ് തന്നെണ്. പക്ഷേ ആ പക്ഷേ വേനൽക്കാലത്ത് ചെറുതായി ചൂടൊക്കെണ്ടാവും. പിന്നെ മോണിംഗങ്ക്കെ തണുപ്പുണ്ടാവുള്ളൂ.
ഓ, അങ്ങനെയാണ്. പിന്നെ അവിടെ എന്തുണ്ട്? വയനാട് പ്രധാനമായിട്ട് കാണാൻ എന്താണുള്ളത്?
ഞങ്ങൾ വായനാട്
ആ, ആ റിസോർട്ട് എടുത്ത്, ആ റിസോർട്ട് എടുത്ത്
പിന്നെ റിസോർട്ടിൽ പിന്നെ കൊറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്.
ആഹ, ആഹ, ആഹ. പിന്നെ അവിടെ പ്രത്യേകതയായിട്ട് എന്ത് ഓ ട്രക്കിങ്ങ് ഒക്കെ പോ
ക്കണ്ട് അങ്ങനെ ട്രക്കി ക്കെറ. പിന്നെ സൺസെറ്റ് സൂര്യാസ്തമയ അതു ഒക്കെ കണ്ടു പോന്നു. അത്ര തന്നെ.
ആ, അത്ര ന്നെ.
ഉം.
കുന്നും മലയൊക്കെ ആണ് വയനാട്. ആ, ആ നമ്മൾ ടുർഒക്ക പോകറുണ്ട്. ഫാമിലി ആയിട്ട് പോവും. ഉം. അടുത്ത സമയത്ത് ഊട്ടിക്ക് പോയായിരുന്നു.
ഊട്ടി ആ, ഊട്ടി ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉള്ളല്ലേ?
എങ്ങനെ?
ചോക്ലേറ്റ് ഫാക്ടറിക്കെ ഉള്ളത് ല്ലൊ ഊട്ടിയില്.
ആ, ഊട്ടി ഊട്ടി ഊട്ടി നമ്മള് അങ്ങോട്ട് അങ്ങട്ടൊന്നും പോയില്ല. നമ്മളാ നമ്മള് പോയത് പുഷ്പമേള നടന്ന ആ സമയത്തായിരുന്നു പോയത്.
ആഹോ
ആ, അപ്പോ നറൊ പുഷ്പങ്ങളായിരുന്നു. നല്ല രസമായിരുന്നു. കാണ ഈ റോസയും. എല്ലാ ഏതൊക്കെ ചെടിയുണ്ടോ അതെല്ലാം ഇങ്ങനെ കൂട്ടമായിട്ട് വെച്ചേക്ക. അപ്പോൾ അത് ഓര് വെറൈറ്റി വെറൈറ്റി പ്രത്യേക പ്രത്യേകമായിട്ട് വച്ചേക്കുക രസമാണ്.
ഉം. അതെ ഫ്ലവർ ബല്ലേ. ഫ്ലവറ് കാണാൻ അല്ലെങ്കിൽ നല്ല രസം തന്നെയല്ലൊ.
ആ, ഫ്ലവർ കാണാൻ നല്ല. ഊട്ടിൽ നല്ല ഫ്ലവർ ഉള്ളത് ല്ലെ. പിന്നെ ഈ പുഷ് പുഷ്പമേള ആയപ്പോൾ ഒരുപാടു ഫ്ലവർ കൊണ്ടുവന്ന്
ഉംഹ് അതെ. ഇന്നലെ എന്തുപറ്റി നല്ലത് ചെയ്യിൻ. ഇങ്ങളെന്താ വീട്ടിലാ ഹൗസ് വൈഫാ.
ആ, വി ആ. ഹൗസ് വൈഫാ ഹൗസ് വൈഫാ.
ഉം. നേരത്തെ ഫുഡ് കഴിച്ചോണ്ടനിക്ക്
എന്താണ്?
കെടന്നാമതി.
ഓ, നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആഹ് നേര്ത്തെ നമ്മളെ ഏഴരൊക്കാവുമ്പോത്തിന് ഫുഡൊക്കെ കയിച്ചിട്ട് പിന്നെ മ്മക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ട് അടു ക്കളെയൊക്ക ഒതുക്കി വെക്കണ്ടേ അങ്ങനെയും ജോലിയില്ലേ നിങ്ങക്കൊക്കെ ഫുഡ് കഴിച്ചിട്ടങ്ങ് പോയാപോരെ ഏഹ്
ഏഹ് അടക്കളേത്തെ പണിയൊന്നും കൈഞ്ഞിട്ടില്ലേ ചോയ്ക്കാ
നിങ്ങളൊക്കെ ആഹ് പിന്നെ വേറെന്താണ് വേറെവിശേഷം
വേറെ പിന്നെ നല്ലേന്നെ പിന്നെ പന്തളിയൊന്നും കാണലില്ലേ
നിങ്ങക്ക് മഴയുണ്ടോ
ആഹ് മഴണ്ടാവൽണ്ട് ഇന്ന്ണ്ടായ്ട്ടിയ്യ ഇന്ന് ഫുളള് വെയിലേന്നു
ആഹ് നമക്ക് ഇന്നുനല്ല വെയിലായിരുന്നു ഇന്നലെ വരെയും ഭയങ്കര മഴയായിര്ന്ന് രണ്ട് മൂന്ന് ദെവസായിട്ട് വെളിയിലോട്ട് എറങ്ങാ പറ്റാത്ത മഴയായിര്ന്നു
ഇവിടിതന്നെ ഇപ്പൊ ഇവിടെ നല്ല മഴന്നേന്ന് മൂന്നീസായിറ്റ്
ആഹ് ഹാ ഹാ
ഇന്നാണ് പിന്നൊന്ന് വെയിലുതിച്ചത്
ആന്ന് നമ്മക്ക് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ബെസ്സില് പോയി ഒരു ബെസ്സിൽ പോയ ട്ട് ബസ് അങ്ങോട്ട് നീങ്ങുന്നില്ല ട്രാഫിക് ബ്ലോക്കായിട്ട് അത്ര തെരക്കായിരുന്ന്
ഞങ്ങളിബടെ കടലേരിയയതോണ്ടേ ഇന്ന് വെയിലായിട്ട് നല്ല ചൂടേയ്ന്
ഓഹ് വെള്ളം കേറോക്കെ ചെയ്യോ മഴ പെയ്താ ഒരുപാട് മഴയായാ
ആഹ് നല്ല മയതന്നെ ഇപ്പൊ കൊറേ മുന്നേ അന്ന് കേരിയാര്ന്നു അപ്പൊ വെള്ളപ്പൊക്കകണ്ടായിരുന്നില്ലേ
ആഹ് ഹാ ഈ പ്രളയസമയത്തൊക്കെ ബുദ്ധിമു
ആ ടൈം ബുദ്ധിമുട്ടങ്ങന വെരലില്ല ആതിക്ക് കേറുല്ലാ സെറ്റപ്പിന്റെവരൊക്കെണ്ടാവുള്ളൂ
ഓഹ് ആഹ് വി ആഹ് നിങ്ങളുടെ നിങ്ങൾടെ ഏരിയിലൊക്കെ കൃഷിയൊക്കെ ഇണ്ടോ
ആഹ് കൃഷിണ്ട് കൃഷിണ്ട് വായ കൃഷി തെങ്ങല്ലെ അധിക കൃഷി ഷിയൊക്കണ്ട്
ആണാ നമ്മുക്കുണ്ട് കൃഷിയെല്ലാം ഉണ്ട് നമക്ക് റബ്ബറ് തോട്ടോക്കെയുണ്ട് റബ്ബറ് തോട്ടുണ്ട് ആഹ് റബ്ബർ തോട്ടം അത്‌ ജോലിയാണ്
അതെ വെരുമാനാല്ലോ കൃഷിയൊക്കെണ്ടെങ്കി
ആഹ്
ഉം
റബ്ബർ തോട്ടോണ്ടായോണ്ട് വീട്ടില് നല്ല ജോലിയാണ് റബ്ബറിന്റെ കറ എടുക്കണം അങ്ങനെയൊക്കെയുള്ള രീതിളുണ്ട്
ഉം ഉം.
പിന്നെ ഷീറ്റടിക്കണം
ആഹ് ഷീറ്റ്ലേ ആഹ് മിഷി മിഷീനൊക്കണ്ടോ ഷീറ്റടിക്കാന്
ആഹ് ഷീ മിഷിനുണ്ട് മിഷീനുണ്ട്
ആഹ് അതൊക്കാരടിക്കാ പണിക്കാരുണ്ടോ അതോ ഇങ്ങ ഇങ്ങളന്നെ അടിക്കേ
മിഷിനുണ്ട് ഏഹ് പിന്നെ നമ്മള് വെളീന്ന് ആൾക്കാര് വന്ന് അടിച്ചിട്ട് പോകും
വെളീന്ന് ലേ
ഉം വെളീന്ന് ഷീറ്റ് നമുക്ക് പണ്ടേ ഉണ്ട് മെഷീൻ അപ്പഴേ ആഹ് റബ്ബർഏഹ് റബ്ബറും വെട്ടുന്നവര് വീട്ടികൊണ്ടോന്ന് അടിച്ചി ട്ട് പോവും.
ആഹ്
ആഹ്, പിന്നെ നമ്മടെ ഷീറ്റൊക്കെ നമ്മള് തന്നെ അടിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഷീറ്റ് നമ്മ അടിക്കും ആഹ് നമ്മള് തന്നെ അടിക്ക്. ആദ്യയൊക്കെ രണ്ടു പേര് വേണായിരുന്നു പിന്നെ നമ്മള് അടിച്ചടിച്ച് പ്രാക്ടീസ് ആവുമ്പോ നമ്മൾ തന്നെ അങ്ങ് അടിക്കും
ആഹ് പിന്നെ കൊറേ ആയ പിന്നെ അങ്ങ
ഇണ്ടെങ്കിൽ അവനും ആഹ് ചെയ്ത് ചെയ്ത് ശീലാവുമ്പോ പിന്നെ അങ്ങ് ചെയ്യുവല്ലേ, ആഹ്.
ആഹ്, അങ്ങനെയൊക്കെ ജോലികളാണ്. ആഹ് ഉണ്ട്, ഉണ്ട് കുളവും തോടും ഒക്കെ ഉണ്ട്. കുളം ഇല്ല തോടുണ്ട്.
തോടാ
ആഹ്. ആഹ് നല്ല ആറ്, ആറ് കുളം, ആഹ് ശരി എന്നാ വെച്ചേക്കാം ഓക്കെ ശരി ഓക്കെ ശരി. ഇല്ല മൂ